ഓ
കേക്നന്ന്ണ്ടാ
ആഹ് കേക്ന്ന്ണ്ട് ഇങ്ങക്ക് കേക്ക്ന്ന്ണ്ടാ
ആഹ് കേക്ന്ന്ണ്ട് പക്ഷെ ഈ റേഞ്ചിന് ഭയങ്കര ഓര്ക് എന്തല്ലോ കളി മഴയായിട്ടാന്നാരിക്കറിയാ
മഴയായിട്ടാ മഴയായിട്ട് ഇവിടെ ഒട്ടും റേഞ്ച് കിട്ടുന്നില്ല എന്തോരു എടങ്ങേറാ
ഇങ്ങനെ കൊറേ കോളിങ്ങനെ കട്ടായി എല്ലാം പോയി ഉം
അങ്ങനെ ആക്ന്ന്ണ്ട് ഇപ്പോ
ആഹ് റേഞ്ച് ഇല്ലായിട്ട് മഴ ഇണ്ടോ അവിടെ
മഴ ആഹ് പെയ്യ്ന്ന്ണ്ട് ഇങ്ങനെ ആരിക്കോ വേണ്ടി പെയ്യ്ന്ന്ണ്ട് പെയ്യണല്ലോന്നുള്ള ഒരിതില്
ആഹ് ഇവിടെ മഴ തുടങ്ങീക്കില്ല അപ്പത്തേക്കും ഡ്രസ്സ് ഒന്നും ഞാൻ ഉണങ്ങൂലാന്ന് പറഞ്ഞിട്ടില്ലെ
സത്യോം എന്റതാ മെഞ്ഞാന്ന് ആറിട്ടതാ അത് ഇതുവരെ ഒണങ്ങീക്കില്ല ഒലക്ക
എന്റതുണ്ട്
ചില സമയത്ത് ദേഷ്യം പിടിക്ക്ന്നെ ഇത് ഏടെല്ലാം കൊണ്ട് പോയിട്ട് ആറിടണ്ടേ ആറാൻ ഇടാൻ വല്ലാണ്ട്
ആഹ് ഞാൻ മറ്റേ ഇതൊക്കെ വെച്ചു ഉണക്കും ഹെയർ ഡ്രയർ ഇല്ലേ അതൊക്കെ വെച്ച് ഞാന് മോള യൂണിഫോമിന്റെ ഷർട്ടൊക്കെ മിനിറ്റുകൾ കൊണ്ട് ഉണക്കും ആഹ്
പ്പ അങ്ങനെ അങ്ങനെ ഉണക്കേണ്ട അവസ്ഥയ
ആഹ് തേച്ചിട്ടും പിന്നെ മറ്റേ തീ കത്തിക്ക് മ്മ ഞാൻ അടു പിന്നെ സൈഡിൽ എൻ്റെ എല്ലാ സാധനങ്ങളും കൊണ്ടേയിട്ട് ഇടും. അപ്പൊ നന്നായിട്ട് ഉണങ്ങി കിട്ടൂലോ അത് നല്ലൊരു ടെക്നോളജിയാണ് ഞാൻ കണ്ടുപിടിച്ച
എനിക്ക് തോന്നുന്നു ബാക്കി രാജ്യങ്ങളിലൊന്നും ഉണ്ടാവിലെ
ഉണ്ടാവ ആഹ് ഇല്ല ഇല്ല നമ്മളെ കേരളത്തിന് മാത്ര ആയിരിക്കും തോന്നന്ന് അടുപ്പിന്റെ വേറെ ടിണ്ടാവാൻ ചാൻസ് ഇല്ല അങ്ങനത്തെ എത്രൊക്ള്ള വിദ്യൊന്നും ആരും കണ് നമ്മള് മലയാളികൾ അങ്ങനത്തൊക്കെ കണ്ടുപിടിക്കോളൂ
അതെ അത്രയ്ക്കുള്ള ബുദ്ധിയൊന്നുല്ല
ആഹ് അത്രയ്ക്കുള്ള ബുദ്ധിയില്ല ഭക്ഷണം കഴിച്ചാ
ഓ ഭക്ഷണൊക്കെ കഴിച്ചു ഇങ്ങനെ കിടക്ക അപ്പൊ എന്തോ ഒരു ശ്വാസം കിട്ടായിക അപ്പൊ എങ്ങനെ ശ്വാസം കിട്ടില്ല എന്നാലും ഞാൻ ഇവിടെ ഇങ്ങനെ കെടക്ക
ആഹ് എന്ത് പറ്റി
അറിയി ഇപ്പ രണ്ട് മൂന്ന് ദിവസമായിട്ട് അങ്ങനെ ഇണ്ട് എന്താണന്ന് അറിയില്ല എട ഇങ്ങനെ ഒരു എന്താ പറയാ ശാസടുക്കാനൊരു ബുദ്ധിമുട്ടെ
വയസ്സും പ്രായൊക്കെ ആയതിന്റെ ആണാ
അതെ അങ്ങനെയായിരിക്കും ഇപ്പൊ പിന്നെ രോഗങ്ങൾക്കൊന്നും വൈസും പ്രായൊന്നു ഇല്ലല്ലോ ഇപതായാലു ഇരുപത്തിരണ്ടായാലു മുപ്പതായാലു നാപ്പതായാലും ഒക്കെ ഒരു അസുഖം തന്നെ
ഹ ഇതില് ഏതാ നിങ്ങൾക്ക് മുപ്പതാണോ നാപ്പതാണോ
അല്ല ഇല്ല ഞാൻ ഇരുപതിൽ ഇങ്ങനെ ഇരുപതിനൊന്ന് ഇങ്ങോട്ട് ചാടിയിട്ടുള്ളൂ
ഉള്ളൂല്ലേ എന്നിട്ട് ഇപ്പ തന്നെ എന്താ ശ്വാസം അടക്കാ അലർജീന്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലു ഉണ്ടോ
അലർജി അല്ലേ എന്താണ് ബ്ലഡ് ഇങ്ങനെ നോക്കിക്ക്ണ്ടായി ഇങ്ങനെ മേല് ഇങ്ങനെ തടി ച്ച് പൊന്ത അപ്പൊ അങ്ങനെ നോക്കിയപ്പോ എന്തോ ഒരു സാധനം ഇഎസ്ആർ പറഞ്ഞ്ട്ടൊരു സാ സാധനം കൂടുതലാന്ന് കണ്ട് ആഹ് തോന്നുന്നു അപ്പൊ അത് അത് കൂടുതല്ണ്ട് അപ്പൊ എനിക്ക് കാലിന് കുറച്ച് പ്രശ്നണ്ടേ വർക്കേ കഴിഞ്ഞതാ പതിന്റെ നമുക്ക ഇങ്ങനെ തേയ്മാനത്തിന്റെ പ്രശ് എന്നൊക്കെ അങ്ങനെ എന്തോ പറാഞ്ഞി അത് ചാറ്റ്ജിപീട്ടിയാ പറഞ്ഞേ എനക്കറിയിൽ
ഹ ഹ അമതി വേറെ ആര് പറയണം ചാറ്റ് ജിപിട്ടിയല്ലാണ്ട്
അതെ ചാണ്ടിപ്പിട്ടിയാണല്ലോ എല്ലാം
ആഹ് ഇവിടെ ഇതേപോലെ ഉമ്മാക്ക് ഓപറേഷൻ കഴിഞ്ഞിരുന്നു അപ്പ ഇ എസ് ആർ കൂടീട്ട് അഹ് ന്നെച്ചാല് ഇൻഫെക്ഷൻ പോലെ ഈ എസ് ആറിന്റെ ആ അളബ് കൂടിയാല് ഭയങ്കര ഇങ്ങന കുത്തിപ്പറിക്കലായിരുന്നു കാലിൻ്റെ മുട്ട് ഭയങ്കര കുത്തിപ്പറി വേദന അപ്പം നോക്കി ഓ ഇ എസ് ആർ കൂടുതല് ന്പ്പൊ ഇ എസ് ആർ ആ ഇ എസ് ആർ കൂടുതലാന്നാ കാണിച്ച് ഡോക്ടറിനെ കാണിച്ചോ പിന്നെ?
കാണിച്ചിട്ട് മര്ന്നൊക്കെ തന്നേ പഷെ കുട്‌ച്ചിട്ടില്ല ഹ്
അതെന്തെ അവിടെ ഇതിന് വെച്ചതാ
അതെ ഞാനിങ്ങനെ എന്താന്ന് ഡോക്ടറെന്താ പറയാന്ന് ഞാൻ ഏതൊരു പൊട്ട ഡോക്ടറെ കൊണ്ട് കാണിച്ചേ നമുക്ക് ചെല ഡോക്ടർമാരെ വെ പെട്ടെന്ന് ഇഷ്ടാവൂലല്ലോ അനക്ക് എന ഗുളിക്യക്കെ പുടിക്കണെങ്കി ഡോക്ടറെ ഡോക്ടറോടൊരു ഇമ്പ്രഷൻ വരണം അ
ആഹ് വര്ണം ഹ് ഹ് ഹ് ഹ വന്നില്ല ആ
പിന്നെ ഞാനെന്താ രോഗങ്ങളൊക്കെ പറഞ്ഞപ്പോ ആൾക്ക് മനസ്സിലായോന്നെന്നെ ന്ക്കറീല്ല അങ്ങനെ ഞാൻ ഹ് അത് ഇങ്ങോ ട്ടേക്കുള്ള ഒരു മറുപടി പ്പം നമ്മക്ക് ഇങ്ങനെ ഒരു രോഗണ്ട്ന്ന് പറിമ്പം അത് മ്മക്ക് കറക് റ്റായിട്ടെ ല്ലം പറഞ്ഞൊക്കെ തരാണ് മ്മക്കെന്നെ ഒരു വിശ്വാസല്ലേ ഇതാ ഇതാ അതൊന്നും ഇല്ല ഞാൻ എന്തിനാ ഇവടെ കാണിക്കാൻ വന്ന പടെ ച്ചോനേ ഹ് ന്ന്ള്ള ഒരു ഇര്ത്തത്തിലാണ് ഞാൻ ഇര്ന്ന് ഗുളികേം വാങ്ങി വന്നെ
പ്പം വന്നതാ അപ്പൊ സ്ഥിരം കാണിക്ക്‌ന്നേട്‌ത്ത് കാണിച്ചില്ല
എല്ല എൻക്ക് ത് ആദ്യായിറ്റാ ഇങ്ങനെ വര്ന്നെ
ആണോ എന്താ പ്രശ്നം എന്താ ശ്വാസമുട്ടല് പോലെ വര
എടക്ക് ഇങ്ങനൊരു ശ്വാസട്ക്കാം ബുദ്ധിമുട്ട് പിന്നെ ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കായി ഇങ്ങനെ തടിച്ച് പൊന്തിയിട്ട് ഇങ്ങനെ വല്ലാണ്ട് ചൊറിച്ചില്
ചൊർച്ചിൽ ഫുഡ് ഭക്ഷണൊന്നും അലർജിയൊന്നുല്ലല്ലോ
ഇതുവരെ ഇല്ല പക്ഷെ ഇണ്ടോന്ന് തോന്ന പക്ഷ് അത് എന്താ സാധനന്നൊന്നും മനസ്സിലാവുന്നില്ല
ആണോ എന്താ പറ്റുന്ന് സംഭവിക്കുന്നേന്നല്ലേ
ആഹ് പിന്നെ ആണെങ്കി ഇനിപ്പം ഈ കാലിന്റെ തേയ്മാനത്തിന് ഫിസിയോതെറാപ്പിക്കൊക്കെ പോവ്ന്ന് ണ്ടേ അപ്പൊ അങ്ങനെ ആ എന്തിന്റെ ആന്ന് എന്ത്‌ന്നാ പ്രശ്
എന്താന്നുള്ളത് എനിക്കറിയും പറയാൻ വരെ അറിയില്ലാന്ന്ല്ലേ
അതെ എനിക്ക് പറയാം
ഒന്നും ആഹ് വെച്ച് നിക്കണ്ട ട്ടോ ചെലപ് ഓഹ് ഭക്ഷണത്തിന്റെ ഒക്കാണെങ്കിലേ ഒരു നല്ല ഡോക്ടറെ കാണിച്ചാ പെട്ടെന്ന് നമ്മക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്താ പ്രശ്നംന്ന് ള്ളെ എന്തെങ്കിലും വേ പിന്നെ ഇത് റ്റാ അല്ലെങ്കിൽ ഒന്നെങ്കില് ഗുളിക എങ്ങാന്ണ്ടോ ഫിസിയോ തെറാപ്പി മാത്രേ ചെയ്യ്ന്നുള്ളൂ ഗുളിക എങ്ങാനും കഴി
ഫിസിയോതെറാപ്പി മാത്രേ ള്ളൂ അതന്നെ പറ്റ്ന്നില്ല ഇനിയിപ്പ അയ്‌ന്റെ കൂടെ ഗുളികിം കൂടെ കുടിക്കാള്ളേ
വേണോന്നാ ഉം ഞാനീ അലർജീന്റെ ഉസ്താദാ ആ ഇപ്പം മഴക്കാലായില്ലേ ഞാനും മഴക്കാലും രാവിലെ എണീക്കുന്നു എനക്ക് തുമ്മി തുമ്മി തുമ്മി തുമ്മി പിന്നെ ഒരാളെ കാണാം വരെ പറ്റൂല്ല തുമ്മിയ തൊടങ്ങിയ ഞാൻ പിന്നെ ത് തുമ്മി തകർക്കും പിന്നെ വ് തുമ്മലായി മൂക്കൊലിപ്പായി അലർജിയാ എങ്ങനെ എന്ത് അലർജിയാന്നാ എല്ല അലർജിയാനക്ക് ഒന്നും പറ്റൂല്ല ഞമ്മള ഈ പൊടി പറ്റൂല മ്ക്ക് എൻക്ക് എങ്ങനെന്ന് വെച്ചാൽ എന്റെ വീട് വി ട്ട് എവിടേം പോകാൻ ന്ക്ക് ഇഷ്ടല്ല. എങ്ങനെ പോവാം പറ്റൂല എന്നെ ന്റെ അലർജി സമ്മയ്ക്കൂല കാരണം അം വേറൊരു വീട്ടിലൊക്കെ പോയാ ചെൽപ്പം പൊടി ഇണ്ടാവും ഏഹ് നമ്മളെ മാ റൂമ് ലൊക്കെ പൊടിയൊന്നും എനക്ക് പ റ്റുവേ ഇല്ല അവ്ട്ത്തെ ചെല സ്മെല്ല് പറ്റൂല ചെല സ്പ്രേ പെർഫ്യൂമുകള് പറ്റൂല അങ്ങനെ ഓ ആ ഒന്നും പറ്റൂല എന്നിട്ട് ഞാനിങ്ങോട്ട് കണ്ണ് ചൊറിഞ് ചൊറിഞ് ചൊറിഞ് ചൊറിഞ് കണ്ണൊക്കെ ഇങ്ങനെ വീർത്ത് വരും ആഹ് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് കണ്ണിന്റെ വെള്ളൊക്കെ നമ്മടെ വെള്ളപ്പാട്ല്ലേ അതൊക്കെ ഇണ്ടാവും മറ്റേ ബോള് പോലെ ഇങ്ങ് ആയി വരും
ഓഹ് അങ്ങനെയൊക്കെ ഇണ്ട്ല്ലേ എൻക്ക് അതേപോലെ ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്തുണ്ടേയിരുന്നു ആ ഒരു പ്രശ്നം ഫിസിയോതെറാപ്പിക്ക് പോകുന്ന സ്ഥലത്ത് ഭയങ്കര പൊടിയായിരുന്നേ ഇതേപോലെ കണ്ണ് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് അപ്പ എൻക്ക് മനസിലാവു എൻക്ക്ല്ല എൻക്ക് അങ്ങ ത്തൊരു പ്രശ്നം പൊതുവേ ഇല്ലാത്ത ഒരാളാ അ പ്പോ അറിയുന്നില്ലല്ലോ എന്തുകൊണ്ടാ കണ്ണ് ചൊറിയുന്നേന്ന് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ചൊ റിഞ്ഞ് ചൊറിഞ്ഞ് കണ്ണെടുത്ത് പൊറത്ത് വെച്ചിട്ട് ചൊറിയാൻ തോന്നും അ
ആഹ് അതെന്നെ ആ കണ്ണെട്ത്ത് പൊറത്ത് വെച്ച് പിന്നെ ഞാൻ ഇങ്ങ പറയേന്നു ഒരു കോംമ്പസ് കിട്ടീക്ക്ണെങ്കിൽ എട്ത്തിട്ട് എളക്കേരുന്നുന്ന് കണ്ണ് അംമ്മാതിരി ചൊറിച്ചില ചൊറിയ
അതേപോലെര്ന്നു തുമ്മലും അപ്പ എനിക്ക് മനസ്സിലായി പൊടീട എന്നിട്ട് ഞാനിങ്ങനെ ബ്ലഡ് നോക്കി സമയത്ത് ഇങ്ങനെ പൊടീടെ ഒരു അലർജി പോലെ കണ്ടി അന്ന് പക്ഷെ ഇപ്പൊ അങ്ങനെ വരാള്ള ഒര് ഇതില്ല കാര്ണം അങ്ങനെ പൊടിയോ അങ്ങനെ ഇതൊന്നും
ഒന്നും ഇല്ലാന്ന്ലെ അത് ആന്റേ ചേച്ചിക്ക് ഇതേപോലെ ഒരു കൊഴപ്പ ഇല്ലായിര്ന്നു ഇവളൊര് രാത്രി പന്ത്രണ്ട് മണിയായാലു ഒരി ഈച്ചി ഇരുന്നൊക്ക തുമ്മും ഈ കണ്ടിന്യൂസായിട്ട് ഒരു പന്ത് ഒരു എന്ത പറയ അരമണിക്കൂറൊക്ക തുമ്മി തുമ്മി തുമ്മി തുമ്മി നമ്മളൊക്കറക്കത്ത്ന്ന് അലാറം വെച്ച പോലെ എണീക്കും ഉമ്മൺ തൊടങ്ങിയാല്
ഓഹ്
ഉം അപ്പൊ നല്ല ഡോക്ടറ്നെ കൊണ്ടോയി കാണിക്ക്ന്ന നല്ല്യാട്ടൊ എന്താന്ന് പെട്ടെന്നറിയാലൊ പെട്ടെന്ന് കണ്ടുപിടിച്ച നമുക്ക് പെട്ടെന്ന് എന്തിയ്യാം മരുന്നും കഴിച്ചാ അത് വേഗം മാറിക്കോളും ഇല്ലെങ്കില് എന്റെയൊക്ക പോല ഞാനൊക്കെ എനിക്ക് ചെറുപ്പം തൊട്ടേണ്ട് ഞാൻ ജനിച്ച ഓഹ് ഓഹ് ഒന്ന് മുതല് പിന്നെ എന്റെ ഉമ്മ പറയും അന്നേ ഇണ്ട്ന്ന് ഈ ചുമയെര്ന്നു ഫസ്റ്റ് തൊടക്കം പിന്ന എന്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാൻ എല്ലാ അലർജി പിന്നെ ഞാനിവടെ വയനാട്ട്ല്ള്ള ഏകദേശ എല്ലാ അലർജി ഡോക്ടർമാരും ഞാനും നല്ല കയ്യപ്പ ഇത്രയും ഡോക്ടർമാരെ ഞാൻ കാണിച്ചിൺണ്ട് ആഹ് ഡോക്ടർമാർക്ക് ഈ അലർജീന്റൊക്ക മരുന്നിന് ഭയങ്കര വെലയാണല്ലൊ ഒര് ഈ മ ആഹ് നെയ്സിൽ സ്പ്രേ മൂക്കിലടിക്ക്ന്ന സ്പ്രേ തലയിലടിക്ക്ന്ന സ്പ്രേ തേക്കാന്ള്ള സോപ്പ് എനക്ക എടക്ക് വെള്ളം നമ്മൾ കുളിക്കൂലെ വള്ളം വരെ അലർജി ചൊറിയും മേല് ഫുള്ള് ചൊറിയും അത് സ്കിന്ന് ഡ്രൈ ആവുന്നേർക്കു അപ്പൊ അതിന്ള്ള സോപ്പുകള് വേറെ എല്ലാത്തത് വേറെ ഇപ്പൊ അപ്പൊ എല്ലാത്തത് പറിം ഇപ്പൊ അപ്പന്റട്ത്ത് ഡോക്ടർമാര് പണ്ടേ പറയേര്ന്നു ഒരു പ്രായം കഴിയുമ്പൊ കൊറയെന്ന് ഞാൻ വിചാരിച്ചു കൊറവ് അപ്പൊ ഇത് പർഞ്ഞ പോല തന്നെ ഒരു ഇരു പതിനെട്ട് വയസ് കഴിയുമ്പൊ കൊറയുന്ന് ഇങ്ങനെ പറഞ്ഞ്ക്കേനു ഇപ്പ എനക്ക് ഇരുപത്തഞ്ച് വയസ്സായി അത് കൊറയ്ന്ന്ണ്ട് മാറ്റം കണ്ടൊടങ്ങ്ന്ന്ണ്ട്
ആഹ്
ഞാൻ ചെറുപ്പത്തി കുറേ അനുഭവിച്ചോണ്ട് പഠിച്ച വിയാച്ചിക്കണ്ടക്ക ആഹ്
കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നേ. പെട്ടന്ന് ഇങ്ങനെ ശരീരം ഇങ്ങനെ തടിച്ചു വീർക്കുവായിരുന്നു. ഞാനൊരു അന്യറ്റ് അന്യ ഗ്രഹ ജീവിനെ വേറെേ ഏതോ ഒരാളെപ്പോലെ ആകുംന്നൊക്കെ ഇങ്ങനെ ഉമ്മ പറയുന്ന കേട്ടിക്ക് എന്ത് ചെവി ഒക്കെ ഇങ്ങനെ തടി ടിച്ച് വീർക്കുന്ന് ശരിക്കും അന്യഗ്രഹജീവി തന്നെ അങ്ങനെ ആവല്ണ്ട് ഇന്നിട്ട് പോയിട്ട് സൂചിയൊക്കെ വെച്ച് എപ്പഴും അങ്ങനെ അങ്ങനെ വെരണം പിന്നെ അതേപോലെ ഒരു ഏഴെട്ട് വയസ് വരെ ചൊമയൊക്കെ ഇണ്ടായിരുന്നു ചൊ ച്ച് ചൊമച്ച് ചൊമച്ച് ചൊമച്ച് കണ്ണൊക്കെ ഇങ്ങനെ പൊറത്ത് ചാടുന്ന പോലെ ചൊമേയിരുന്നു ഇങ്ങനെ അതായത് നമുക്കിങ്ങനെ നെഞ്ച് ഇങ്ങനെ വേദനിച്ചിട്ട് നെഞ്ചത്ത് കല്ല് കേ റ്റി വെച്ച പോലെ ആവു ഏയിരുന്നു ആ സമയത്ത് കൊറേ സ്ഥലത്ത് അതെ കൊറെ സ്ഥലത്ത് കാണിച്ചിട്ട് എവിടെയും മാറ്റില്ല അങ്ങനെ അവസാനം വീടിന്റെ കുറച്ചടുത്തുള്ള ഒരു അവിടെ ഒരു ഡോക്ടർ ഇതുണ്ട് അവിടെ പോയി കാണിച്ചപ്പ അവര് പറഞ്ഞു എന്തായാലും ഒരു ഏഴെട്ട് വയസ്സ് വരെ എന്തായാലും ചൊമ ഉണ്ടാവുന്ന് പറഞ്ഞ് അങ്ങനെ ഇന്ന് അങ്ങനെ പിന്നതൊരു ആ സമയായപ്പോത്തേക്ക് ചൊ മാറി പിന്നങ്ങോട്ട് പിന്നെ കണ്ടകശനി എന്നേം കൊണ്ടേ പോകൂ ന്ന് പറഞ്ഞ പോലെയായിരുന്നെ എന്തൊക്കെ വീഴും ന്നൂ വീഴുന്നു തലയടിക്കുന്നു പിന്നെ നമ്മുടെ കൊടലിറ ല്ല ഹെർണിയ അതിന്റെയൊക്കെ പ്രശ്നം ണ്ടായിരുന്നേ ജന്മനാ ഉണ്ടായതാന്ന പറ പറയുന്നേ ജന്മന ജനിച്ചപ്പോളെ കൊടലും എറങ്ങീങ്കൊണ്ടാവന്നേ
രോഗത്തി ഒരു പാക്കേജ് ന്നെ എടുത്തിട്ടാണ് പള്ള വയറ്റുന്നേ പോന്നത് ല്ലെ
ഫുള്ള് പാക്കേജുവായിട്ടാണ് വന്നത് അപ്പൊ അങ്ങനെ വീണിട്ട് വീണിട്ട് തലേൻ്റെ ഒരു സൈഡ് ചത ചതഞ്ഞിട്ട് ഐ സി യുലായി പോയായിരുന്നു പിന്നെ ഓപറേഷൻ കഴിഞ്ഞിട്ട് അങ്ങനെ കുറേ നാലാം ക്ലാസിലേം നാലിലും അഞ്ചിലും പഠിക്കുമ്പളാട്ടോ ഇതൊക്കെ പിന്നെ കൊറച്ചു കാലം കൊഴപ്പമൊന്നും ഇല്ലായിരുന്നു പിന്നെ എവിടെങ്കിലും വീണിട്ട് കാലും കയ്യൊക്കെ ഇങ്ങനെ കെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇരുന്നുള്ളൂ പിന്നൊരു പ്ലസ് വണ്ണ് പഠിക്കുമ്പളാണ്